എന്ത് പരിപാടി
പരിവാടിയൊന്നുല്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന്
ആ എന്തോ ഇപ ഏ ക്ലാസ്സിനൊക്കെ പോയോ
ക്ലാസിനൊക്കെ പോയി രാവിലൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന് നിങ്ങള് പോയോ ക്ലാസ്സിനൊക്കെ
ആ ഞാനും ക്ലാസ്സിന് പോയി എന്നിട്ട് ഉച്ചക്കെറങ്ങി ആ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചോ അവടെ
ആഹ് ഇവടെ ഞാനിപ്പൊ കഴിച്ചിട്ട് വന്നതേയുള്ളൂ ചോറും മീൻകറിയും
ആഹ്
ആ ആ പിന്നെ ആ നിന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു
ഫ്രണ്ട്സ്സൊക്കെ സുഖവാ യിട്ടിരിക്കുന്നു എനിക്കങ്ങനെ വല്ല്യ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല നിങ്ങടെ കൂട്ടാരോ
ആ എനിക്കും വലുതായിട്ടങ്ങനെ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല കുറച്ചു പേരേ ഒള്ളു ആ പിന്നെ ട്രിപ്പൊക്കെ പോണന്ന് പറഞ്ഞിട്ട് എന്തുവായി
അതെ അതെ ട്രിപ്പൊക്കെ പോവുന്നു കൊറച്ച് മലകള് കുന്നേള് അങ്ങനെയൊക്കെ ഒള്ള കൊറച്ച് സ്ഥലങ്ങളില് പോവാന്നാണ് വിചാരിക്കുന്നെ
ആഹാ അങ്ങനെ നോക്കുവാണെങ്കിൽ മിക്കവാറും ഊട്ടി കൊടേകെനാൽ അതൊക്കെ കാണുള്ളൂ മലകളും കുന്നുകളും ഈ ആ അങ്ങനെയൊക്കെ നോക്കുമ്പോ
അങ്ങനെ ഒള്ള പ്ലേയ്സേളാണ് കൂടുതല് നോക്കുന്ന. തണുപ്പ് കൂടുതലൊള്ള സ്ഥലങ്ങളല്ലേ ഏറ്റോം നല്ലത്.
അതെ അതെ
പ്രകൃതിയൊക്കെണങ്ങി നിക്കുന്ന ആ ഫ്രണ്ട്സൊക്കെയോ അവരൊക്കെ സുഖായിട്ടിങ്ങനെ പോവുന്നു അവരേതായ പുതിയ ജീവിതം അങ്ങനെയൊക്കെ
എന്റൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഏ ലൈൻ സെറ്റാവാത്ത അവന് ലൈൻ സെറ്റായോ
ഇല്ല അതിന്റെ ഗതി ഇപ്പഴും അതോഗതി തന്നെ പുരോഗമിക്കുമെന്ന് തോന്നുന്നില്ല പ്രായം കൂടി പോകുന്നുണ്ടതേ ഉള്ളൂ
എ വലിയ പ്രായൊന്നും ഇല്ലല്ലോ ഇരുവത്തഞ്ചു വയസ്സൊക്കെ ഒരു പ്രായവാണോ
ഏയ് അടുത്ത മാസം ആവുമ്പഴത്തേക്ക് ഇരുവത്താറ് വയസ്സാവും അതും പോരാഞ്ഞിട്ട് നല്ല ചബ്ബിയാണ് ആള് കേട്ടോ നല്ല ചബ്ബിയാണ് പിന്നെ കാണാൻ കൊള്ളാ എങ്കിലും ചബ്ബിയാണ് ദെൻ ആഹ് അയാക്ക് പയ്ങ്കര ഫിയറാണ് അയാക്ക് പയ്ങ്കര ഫിയറാണ് ആ പെൺകുട്ടികളായിട്ട് അട്രാക്ട്യ്യാനേ ഭയങ്കര ഫിയറാ
അത് ചെലർക്ക് ചെലപ്പോഴത്തേക്കും അ പെൺപിള്ളാരോട് ഒരുപാട് പെൺപിള്ളാരോട് സംസ് സാരിക്കണോന്ന് ആ യാഗ്രഹം ഒണ്ടായിരിക്കും പക്ഷെ അ ഒരു പേടി കാണൂലേ ഒരു അവര് എന്ത് വിചാരിക്കും എങ്ങന നമ്മൾ ചിന്തിക്കും അങ്ങന് ത്തെക്ക് ചില പേടികള്
ഇക്കാലത്തും പേടി കൊണ്ടിരുന്നാൽ നമ്മക്ക് ആരെയും ലൈഫില് സ്വന്ത ആക്കാൻ പറ്റത്തില്ലല്ലോ?
നമ്മൊക്ക് എന്റെ അഭിപ്രായത്തില് സ്വന്ത ആക്ക്ക എന്നതൊരു വസ്തു അല്ലല്ലോ?
എന്നാലും അതിനുവേണ്ടി നമ്മള് നമ്മള് ട്രൈയെങ്കിലും ചെയ്യണ്ടേ നമ്മടെ ഭാഗത്തുന്നൊരു എഫോർട്ട് വേണ്ടേ?
ആ ട്രൈ ചെയ്യണം നമ്മള് ട്രൈ ചെയ്തി
അല്ലാതെ ഒരു ദെവസം കണ്ടിറ്റ് ആ ദെവസം അയാളെ കളഞ്ഞിട്ട് പിറ്റേന്ന് അതുപോലെ പോയാ എങ്ങനെ ഇരിക്കും.
അത് അങ്ങനെയല്ലല്ലോ അത് അയാള് പറയുന്നതല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ? ഒരാള് ഒരാളെ ഇഷ്ടപ്പെട്ടു. അയാള് പെറകേ നടന്നു. പഷേ ആ അയാള് ഇഷ്ട അല്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ അ പിന്നെ പെറകേ നടക്കാനുള്ള ഒരു ഇത് പിറകെ നടക്കുന്നത് തെറ്റല്ലേ?
അങ്ങനെഅല്ല. നമ്മള് ബുദ്ധിമുട്ടിക്കുന്ന രീതി. ത്തിലല്ലേ? എന്നാലും ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും പുവാമെന്നൊള്ളൊരു രീതിയില് ആദ്യം അപ്രോച്ച് ചെയ്യണ്ടേ?
പസേ ഒരു കാര്യം ഫ്രണ്ട്സായ് നമ്മളിപ്പം അ ഒരാളോട് ഇഷ്ടം തോന്നിയ ഒരാളെ ഫ്രണ്ട് ആക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമുക്കാ ഇഷ്ടം പോവത്തില്ലല്ലോ?
ഇഷ്ടം പോവത്തില്ല. ആദ്യം ആദ്യം നമ്മളെ മനസ്സിലാക്കി നമ്മള് ഒരാള ഒരു വ്യക്‌തീന മുഴുവൻ മനസ്സിലാക്കീട്ടല്ലേ നമ്മള് അയാളോട് ഒരു ഇഷ്ടം ഒണ്ടങ്കി അത് തൊറന്ന് പറയത്തൊള്ളു.
പ്പള് അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടിരുന്നു ഫ്രണ്ട്സായിട്ടിരുന്ന ആൾക്കാര് ചെലപ്പോ ലൈനാവുന്നത് കൊഴ പ്പല്ലാഅത് ചെലപ്പൊന്ന് വെച്ച് കഴിഞ്ഞാ ഞാ ഫ്രണ്ട്സ് അവര് മനസ്സിലാക്കില്ല ലൈൻ ആയിന്ന് പറയാം പക്ഷെ നമ്മള് ലൈൻ ആവാൻ വേണ്ടി ഫ്രണ്ട്സ് ആക്കുന്നത് ഒരുവിധത്തി ഒരു തെറ്റല്ലേ
അവരെടുത്ത് പറയണം അവരെട്ത്ത് അവരെട്ത്ത് പറയണം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ആദ്യമേ പറയണം എന്നെ മ കൂടുതല് മനസ്സിലാക്കണെങ്കി നിങ്ങൾക്ക് എന്റെൂട സുഹൃത്തായിരിക്കാം. ഞാൻ നിങ്ങളെ കാണുന്ന പക്ഷെ ഒരു ആഹ് സ്നേഹത്തിലൂടെയാണ് എന്ന് പറയണം അത് പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കണം
അങ്ങന പറയുമ്പോ ഒരിക്കലും ഒരു പെങ്കൊച്ച് ഫ്രണ്ട്സായിയിട്ടിരിക്കാമെന്ന് പറയോന്ന് എനി ക്ക് തോന്നുന്നില്ല കാരണം കൂടുതലും അവനെ അവോയ്ഡ് ചെയ്യാനാണ് ദൊ എനിക്ക് ഞാനൊക്ക ഞാ ആ പയ്യൻ നോക്കിയ പെൺ ആ പയ്യൻ പറഞ്ഞത് അവൻ നോ ക്കിയെ കൊച്ച് അങ്ങനെ ഒരു ഇതിന് ഇഷ്ടല്ല.
അങ്ങനെ നോക്കിയാ ഈ ലോകത്ത് ഒരു പെണ്ണും കിട്ടില്ല അയാക്ക്
അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ.
പെണ്ണേഷ് കിട്ടീ
ഹാ നമുക്ക് പെണ്ണിനെ ഇങ്ങനെ കിട്ടൂലാന്ന് പറയാൻ ഒരു വസ്തുവല്ല. നമ്മളെ ഇഷ്ട ഒള്ളൊരു പെങ്കൊച്ച് വന്ന് കഴിഞ്ഞാ അത് കിട്ടൂലേ
ഇഷ്ടപ്പെടണങ്കി അവര് ഇഷ്ടപ്പെടുന്ന രീതീല് വല്ലോ വേണ്ടേ
ഈയ് ആ പയ്യന അവര് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒണ്ടല്ലോ
എന്ത്
പൈസ ഒഴിച്ച് എല്ലാം ഒണ്ടല്ലോ
ഇക്കാലത്തെ നല്ലൊരു ജോലിയാണ് ആഹ് അത് പോട്ടെ ജോലിയൊക്കെ ഒപ്പിക്കാം എന്നാലും ലോയൽറ്റിള്ള ഒരു പെണ്ണ് വേണ്ടേ
ആ ലോയൽിറ്റി മാറ്റേഴ്സ് ആണ് പക്ഷെ ഇക്കാലത്ത് ഏ ഒരു ലൈനില്ലാത്തൊരു പെങ്കൊച് കിട്ടാന്ന് പറഞ് കഴിഞ്ഞാ അത് ഒരിക്കലും നടക്കുന്നൊരു കാര്യല്ല.
പോസിബിൾ അല്ല അതെന്തായാലും പോസിബിൾ അല്ലല്ലോ
ഒരു ഒരു പെങ്കൊച്ചിനെപ്പഴെങ്കിലും പക്ഷെ ആ പയ്യന് ഇതുവരെ ലൈനെ ഉണ്ടായിട്ടില്ല
അതാണ് ഏറ്റവും വറ്റിയ കഥ.
അതെ അപ്പൊ അപ്പൊ ആ ചെറുക്കൻന്റെ മനസ് കുട്ടിക് അങ്ങനെ കുട്ടിന്റെടുത്ത് പറയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലായിക്കൂടെ.
ആണ് പക്ഷേ എല്ലാവരും നമ്മള് ഓപ്പോസിറ്റ് തെരഞ്ഞെടുക്കുന്ന പാർട്ട്ണറും ആ രീതിയിലുള്ളവരായിരിക്കത്തില്ലല്ലോ. ചിലപ്പോ അവർക്ക് അഫയേർസ് കാണും ഉണ്ടായിട്ടുള്ളതായിരിക്കും. ആഹ് അപ്പൊ അതാ പയ്യനോട് അക്സെപ്റ്റയ്യുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റ റ്റാത്ത രീതിയിലുള്ളതാണെങ്കി പിന്നെ അത് വർക്ക് ഔട്ട് ആവുല്ലല്ലോ.
പക്ഷെ ആ പയ്യൻ ആ പയ്യൻ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ ആ പയ്യന് കല്യാണ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു ഇതിലോട്ട് പോവാതിരുന്നാ മതിയൊന്നാണല്ലോ. അ പയ്യാനൊരിക്കലും ആ എല്ലാ-
ഇപ്പഴത്തെ പിള്ളേരല്ലേ ആരേം ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാർക്കും സൈട്സ് സിക്കാ
ആ അങ്ങനെരു സംഭവുണ്ട് ആ കൂടുതലും ക്ക് വാ തോന്നിയിട്ടുള്ളത് ഗേൾസിനാണ് ഇപ്പോ ഈ ഈ ഇടക്ക് എങ്ങനെ ഒരു സംഭവം അറിയാൻ കഴിഞ്ഞത്.
ആണ് കൂടുതലും ഗേൾസ് ന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്
അതും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് ഞാന് ഒരിക്കലും ജൻസിഎ പറയത്തില്ല അവർക്ക് അവർക്ക്പ്പല്ലാം
അവരെ പ്രായത്തിന്റെതാണ് പ്രായത്തിന്റതാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരൊക്കെ പ്രായത്തിന്റെ ഒരു എടുത്ത് ചാട്ടാണ്
അവര് അവര് ചതിക്കുന്നില്ല അവര് എന്ന് വെച്ച് കഴിഞ്ഞാ ഡയറക്റ്റ് ആണ് അവരെല്ലാം ഓപ്പൺ ആണ് ഓൾറെഡി
ഓപ്പൺ ആണ്.
പക്ഷെ ഈ നമ്മുടെഈ കല്യാണം കഴിഞ്ഞി ആൾക്കാര് അവര് എല്ലാം സീക്രട്ടായിട്ട് വെച്ച ചതി എന്ന രീതിയിൽ കൊണ്ടുപോവാ അങ്ങന പേഴ്സണല് ആയിട്ടിക്ക് കുറെേ പേരറിയാം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു തെറ്റല്ലേ.
ആണ് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമുക്കിപ്പൊ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കി അയാളൂടെ സന്തോഷായിട്ട് ജീവിക്കാനല്ലേ നോക്കേണ്ടേ. അതിന് പകരം വേറ ഒരാളെ തേടി പോകന്നത് തെറ്റല്ലേ.
ആ ഓക്കെ പിന്നെ വേറെ എന്തെൊക്കെയ വിശേഷം നിങ്ങളുടെ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു നിനക്ക് നിനക്ക് ലൈനൊക്കെ ഉണ്ടോ.
ഉണ്ട്ഉണ്ട് സുഖമായിട്ട് പോവുന്നു കല്യാണക്കെ ഉടനെ കാണുവായിരിക്കും അടിയോ അടി മാ ഇത്രേ കൂടാറുള്ളൂ.
ആണല്ലേ അപ്പൊ അടികൂടുമ്പോ ആരാ ആരാ ആരാ അതൊന്ന് മിണ്ടുന്ന് പിന്നെ ടീ കൈഞ്ഞേ
ആഹ് അയാള് തന്നെണ് വന്ന് മിണ്ടുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആ- താന്ന് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പോയി മിണ്ടാൻ ശ്രമിക്കാറുണ്ട് ന്നാലും കൂടുതലും അയാള ഭാഗത്തു നിന്ന് തന്നെയാണ് പിണക്കോ ഇണക്കോ എല്ലാം.
ഇങ്ങനെ ചുമ്മ പിണങ്ങുന്നന്തിനാ
ചുമ്മാതയല്ല ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്.
എന്താണ് ആ റീസൺ?
ആഹ് സംസാരിക്കാൻ സമയം കിട്ടാ ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് നിക്കുന്ന ഒരാള് നമ്മള് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ അവരോട് നമ്മക്ക് കൂടുതല് അറ്റാച്ചായിരിക്കാൻ പറ്റൂ. ഒരു കമ്മ്യൂണിക്കേഷനും ഒരു കമ്മ്യൂണിക്കേഷനും ചെയ്യാതിരുന്ന അത് പോവൂലേ ആ റിലേഷനില് പിന്നെ ഡൗട്ടായി. ആഹ് പിന്നെ അത് വെട്ടി പിരിഞ്ഞു പോകുന്ന സാഹചര്യം ആവത്തില്ലേ അപ്പൊപിന്നെ നമുക്ക് ട്രസ്റ്റ് റ്റേണെങ്കിൽ നമ്മളോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റിയ്യണ്ടേ ഞാനന്ന് വെച്ചാല് എല്ലാം ഞാനന്ന് വെച്ചാൽ എല്ലാം എന്റെ ലൈഫിൽ നടക്കുന്ന ഒരു കുഞ്ഞ് കാര്യം പോലും ഓടിപ്പോയി പറയുന്ന ഒരാളാണ്. അപ്പൊ എനി എന്റെടുത്ത് എന്റെ പാട്നർ തിരിച്ച് അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ കോൺസെപ്റ്റ്
ന്നിട്ട് അങ്ങനെയാണോ
ആഹ് അങ്ങനെയാണോന്നെയ്ച്ചാൽ വന്ന് പറയാറുണ്ട് എന്നാലും ഫ്രണ്ട്സാണ് ആഹ് മുഖ്യം ഇമ്പോർട്ടൻസ് അവർക്കും പ്രയോറി റ്റിസ് ആഹ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസിനെയാണ് ന്തോ എനിക്ക് ഡൈജസ്റ്റാകാൻ കൊറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെപ്പോ ഓക്കെ ആണ് കൊഴപ്പല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് എന്നാന്ന് കമ്മ്യൂണിക്കേറ്റിയ്യാനായിട്ടൊന്ന് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി വേറൊന്നുല്ല
ആഹ് നിന്നെ ജോലിക്കൊക്കെ വിടോ ആള്
ആഹ് ജോലിക്കൊക്കെ വിടും. ജോലിക്ക് വിടും ആഹ് എന്റെ അടുത്ത് പറഞ്ഞ് ഉണ്ട് വിവാഹ ശേഷം ആഹ് വീട്ടി ഇരിക്കാം എന്നൊരു മോഹം വേണ്ട എന്നാണ് പറഞ്ഞത് മര്യാദയ്ക്ക്
അങ്ങനാണെങ്കിൽ ഇപ്പഴേ ജോലിക്ക് പൊക്കൂടെ
ഇപ്പഴേ ജോലി മേടി ക്കണം ഞാ എനിക്ക് ഇങ്ങനെ ഇപ്പൊ പഠിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല എനിക്ക് വേറൊരു കോഴ്സിനോടാണ് താല്പര്യം അപ്പൊ എന്റെ ഒരു ലെവൽ വെച്ചിട്ട് എനിക്ക് അതാണ് കൂടുതൽ അപ്റ്റ് ആവുന്നത്
ആണല്ലേ അങ്ങനെയാണെങ്കില് ഏഹ് ജോലിടെ പേരും പറഞ്ഞ് അടിയുണ്ടാവാറുണ്ടോ
ജോലീടെ പേരും പറഞ്ഞ് അടി ആവാറുണ്ട് കാരണംന്ന് വെച്ചാ ഇപ്പൊ അയാൾക്ക് ആ വ്യക്തിക്ക് ജോലി ഉണ്ട് ഞാനിപ്പോ അൺഎംപ്ലോയിഡല്ലേ അയാൾ എംപ്ലോയിഡയിട്ടുള്ള ഒരാളല്ലേ അപ്പോ അയാൾക്ക് അതിന്റതായ രീതിയിലൊക്കെ ആഹ് സംസാരിക്കാറുണ്ട്
അങ്ങനാണെങ്കിൽ വല്ല ജോലിക്കും പൊക്കൂടെ
പോണം ജോലിക്ക് പൊക്കൂടേ പൊക്കൂടെന്ന് വെച്ച എന്റെ വീട്ടില് എന്റെ വീട്ടാരങ്ങനെ ജോലിക്ക് വിടത്തില്ല കാരണം ഞാനൊരു സർക്കാർ ജോലി മേടിച്ചെടുക്ക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചു ജോലി മേടിക്കുന്ന അല്ലാതെ ഓ ഒരു കടയിലോ അങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെയൊന്നും എന്റെ വീട്ടുകാര് സമ്മതിക്കുന്ന ആൾക്കാരല്ല അപ്പൊ പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ കോളേജ് ലൈഫ് ഒക്കെ ആദ്യക്കെ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ പിന്നെ അവസാനൊക്കെ ആയപ്പോ എല്ലാരും ബി ട്രൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ പിന്നെ ആഹ് കൂടുതല് കാലവടെ പഠി ക്യന്നുന്ന് അതെ അതെ ഫ്രണ്ട്സാണ് എപ്പഴും ചതിക്കുന്ന ഫ്രണ്ട്സ് നമ്മള് ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ടന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരവസാനം കാണുമെന്ന് നമുക്ക് ഏറ്റവും അവസാന പത്ത നിമിഷത്തിലേ മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന ആരും കൂടെ കാണൂല നിങ്ങളുടെ കൂട്ടാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
എന്റെ കൂട്ടുകാര് എനിക്ക് എനിക്ക്ങ്ങനെ അവ വലിയ ബാഡ് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു അവര് കാരണം എനിക്ക് കല് പ്രേമിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളരു എക്സ്പീരിയൻസ് മാത്ര ഉണ്ടായിട്ടുള്ളൂ എന്റെ കൂടെ എപ്പോഴും ഒരു ഗ്രൂപ്പ് കാണും അതെ എന്റെ കൂടെ എനി ഡിഗ്രിക്കായ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തന്നെ എന്റെ കൂടെ എന്റെ കൂടെ ഒരു ഗ്രൂപ്പ് കാണും ഓൾറെഡി കാരണം ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുണ്ടായിരുന്നു ഞങ്ങടെ ക്ലാസ്സിൽ തന്ന അറുപത്തൻഞ്ച പേരാ അറുപത്തഞ്ച് പേരില് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാ പയ്യന്മാരാകെ പതിനെട്ട് പേരേ ഉള്ളു ഹലോ ആഹ്
എന്റെലൊന്ന് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഉള്ളത് എനിക്ക് ഇപ്പഴാണ് അതന്ന് വെച്ചാ എനിക്ക് മൂന്ന് ഫ്രണ്ട്സാണ് ഇപ്പൊ ഇന്ന് ഒരാള കൂടെ വന്ന് നാല് ഫ്രണ്ട്സ്
ഉമ് എനിക്ക് എനിക്ക് ആഹ് പഴയ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഉണ്ട് പുതിയ ഫ്രണ്ട്സ്
ആഹ് പഴയ ഫ്രണ്ട്സ് അതേപോലെ ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന് നാല് പേര് കൂടി മൂന്ന് പേര് അധികമാണ് എന്നെയും കൂടെ ചേർത്ത് നാല് പേര്
ആഹ് എനിക്ക് പുതിയ ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സ് എന്ന് പറ പഴയ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആഹ് പഴയ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അവര് അവരിപ്പോഴും കൂടെയുണ്ട് എനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും എന്നാ ഞാനൊ ഒരു ദിവസം ഇപ്പൊ രു